ഹലോ
പറഞ്ഞോ
ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
വിശേഷന്നുമില്ല ഫുടൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നു പത്രമൊക്കെ വായിച്ചു ഏ തൊഴിൽ വാർത്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു
ആ
ഹലോ
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഞാൻ എന്തുവാ പറയാൻ വരുന്നേന്ന് കേക്കുവായിര്ന്ന്
ആ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞു പത്രഒക്കെ വായിച്ചൊണ്ടിരിക്കുവായിരുന്നുന്ന് പറയുവായിരുന്ന്
എനിക്ക് ഈ പത്രം വായിക്കുന്നെ ഒട്ടും ഇഷ്ട്ടഅല്ല
പത്രം വായിക്കണം എല്ലാ കുഞ്ഞുങ്ങളും പത്രം വായിക്കണം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് എന്റെ വീട്ടിൽ രണ്ട് കൊച്ചുങ്ങളുണ്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഞാൻ മടുത്ത് അവര് വായിക്കത്തില്ല ഞങ്ങൾക്കൊക്കെയാന്നെൽ ഒരു ദിവസം പത്രം കിട്ടിയില്ലേ എന്തോ ഒരു വെപ്രാളവാ
ആന്താ
വായിച്ചില്ലേ ആർ റിയത്തില്ല കുഞ്ഞിലിയോട്ടെ അങ്ങന എനിക്ക് എൻ എത്ര വേറെ എന്തൊക്കെ ഇല്ലെങ്കിലും സഹിക്ക്യം പത്രം കിട്ടിയില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാ എന്നും കൊണ്ടുവരുന്ന പത്രം മൊത്ത ക്കെ അരിച്ചുപെറക്കി വായിച്ചിട്ടേ കെടക്കത്ത് ഉള്ളൂ
യ്യോ അപ്പം ഒത്തിരി സമയം ആവത്തില്ലേ
ഹേ കൊച്ചുങ്ങളുടെ ക്ലാസ്സിന് പോയപ്പോ അവിടെ എല്ലാം പറയുന്നെ അവര് പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ പത്രം വായിക്കണം പത്രം വായിക്കണം കുഞ്ഞുങ്ങളെ നിങ്ങൾ പത്രം വായിക്കണം പത്രം വായിക്കണം ഞാൻ എന്റെ കൊച്ചുങ്ങളോട് കുഞ്ഞിലേ തൊട്ടേ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് മടുത്ത് എന്താന്നറിയത്തില്ല ആ രണ്ട് കൊച്ചുങ്ങളും പത്രം തൊടത്തില്ല
എനിക്ക് ഇഷ്ടല്ല എനിക്ക് അറിഞ്ഞുട എന്താന്ന് പക്ഷെ എനിക്കതി എനിക്ക് തോന്നുന്നു അയിനത്ത്ഒന്നും ഒരു വാർ
ആ അത് തോറന്ന് നോക്കുമ്പം അറിയ അതിനകത്ത് വാർത്തയുണ്ടോ ഇല്ല്യോയോന്ന് എടുത്ത് വച്ച് വായിച്ച് പ്രധാനപ്പെട്ട് ഇനിയിപ്പോ ഉള്ള ഓരോ ടെസ്റ്റുകളൊക്കെ എഴുതാനുള്ള ഇതിനൊക്കെ എന്തോരം നല്ലതാന്നറിയോ പത്രം വായിക്കുന്നത് അത്രത്തോളം അറിവ് കിട്ടും ഓരോ ദിവസം ഒരു പുതിയ വാക്കോ അല്ലെ ഒരു പുതിയ അ ഒരു എന്തെങ്കിലും ഒരു കാര്യം പഠിക്കിന്നെ എത്രത്തോളം നല്ലെയാണന്നറിയോ
എ ആ അ അ അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും ജനറൽ നോളജ് ചോദിക്കാം
ഓ എന്നാ ചോദിക്കി എനിക്കറിയാത്തില്ല അറിയാവുന്നെആന്നെ പറഞ്ഞ്തരാം
എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കി ഞാൻ ബേസിക് ചോദിക്കണേ എനിക്ക് അത്ര വലിയ ഐക്യു ഒന്നുഇല്ല
ഓ അങ്ങനെ അങ്ങനെ അതിന് ഐക്യു വേണോന്നൊന്നും ഇല്ല പത്രം വായിച്ചാ മതി
എനിക്ക് അത്രേ അറിയത്തില്ല അതുകൊണ്ട് ബേസിക് തൊട്ട് ചോദിക്കാൻ
ഓ കമ്പ്യൂട്ടർ കണ്ടു പിടിച്ചേ ആരാന്ന്അറിയാവോ
ആ ചാൾസ് ബാബേജ്
ആ എന്തായാലും ദൈവം അതുകൊണ്ട് അത് മാത്രം എങ്കിലും ഒന്ന് പറഞ്ഞ്
ഒരു പോയിന്റ് അടുത്ത ക്വസ്റ്റ്യൻ
എനിക്കറിയത്തില്ല ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ പറഞ്ഞ
അടുത്തെ ചോദിക്ക്
അടുത്തത് ചോദിക്കാൻ പറഞ്ഞ് അങ്ങനെ അങ്ങ് പറയാൻ പറഞ്ഞാ പറ്റുവോ
കമ്പ്യൂട്ട്ർ കണ്ടുപിടിച്ചത് ഞാൻ പറഞ്ഞ്
അങ്ങനെ ചോയിച്ച കണക്കൊക്കെ അറിയാമോ ഓ കണ കൊന്നും എനിക്കൊന്നും പറയാൻ അറിയത്തില്ല ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന അവയവം ഏതാന്ന് അറയാവോ
യൂട്ട്രസ്
ഏ ശരീരത്തിന്റെ തുലനാവസ്ഥ നിലർത്താൻ സഹായിക്കുന്ന അവയവം ഞാൻ വേണെങ്കിൽ നാല് ആ അ പിന്നോ മുഡിലോഒബ്ലോംഗെറ്റ ആന്നോ ഇവടെ ന്തോ ബ്രെയിൻ അതാന്നോ ചോദിച്ചത് ശരീരത്തിന്റെ നമ്മുടെ തുലന അവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു അവയവം പോ ഞ്ച് അവയവവ നാല് വേണെങ്കിൽ നാല് ഹ് ഓപ്
തുലനാവസ്ഥന്ന് വെച്ചാ എന്തുവാ
ബോഡി ബാലൻസിംഗ്
ആ അത് മെഡുള്ള ഓബ്ലോംഗട്ട നമുക്ക് ബാലൻസ്
ഓഹോ അല്ല നാലെണ്ണം പറയ എന്ന ഏ
ഉം
ഇടയ്ക്കെവിടെ പോന്ന് സുഷുംന സെറിബ്രം ചെവി കണ്ണ്
ഇയർ
യെസ് നമ്മടെ ശരീരത്തിലെ ഈ മുറിവൊക്കെ വന്ന അത് ഉണങ്ങാൻ താമസിക്കുന്നത് എന്തിൻ്റെ ഏത് ജീവകം ഒരു ഒരുപാട് ജീവകമുണ്ട് ജീവകവും ഇനി ഏതാന്നറിയോ നാല് ജീവകങ്ങളുടെ പേര് പറയാവോ
ക്ലോറോഫിൽ
ജീവകം എ ജീവകം ഡി ജീവകം എ ജീവകം കെ
എനിക്ക് അങ്ങനെന്നും മലയാളം അറിഞ്ഞ ഞ്ഞൂട
എ ഡി സി കെ കേട്ടിട്ടുണ്ടോ ആ ജീവകം അപ്പൊ ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് നമ്മടെ ശരീരത്തിലെ മുറിവു ഉണങ്ങാൻ താമസിക്കുന്നത്
ആ ലെറ്റ് മി തിങ്ക്
ഞാൻ നാലെണ്ണം പറഞ്ഞയാം ജീവകം കെ ജീവകം ഡി ജീവകം സി ജീവകം എ
ജീവകം കെ
ജീവകം സി എന്ന പോട്ടെ രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം ഏതാ?
രോഗ
പ്രതിരോധത്തിനാവശ്യമായ ജീവകം
ആ ജീവകം എ
ജീവകം സി ഒരു കുന്തപ്പറക്കാണ്ടി അറിയത്തില്ല ഒരു കുന്തപറക്കാണ്ടി ഈ ഈ ഫോൺ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് സമയത്തിന് ഒരു ദിവസം പത്ത് ക്വസ്റ്റ്യൻ വീതം പഠിക്കണം പത്തല്ലേ പോട്ടെ അഞ്ച് അന്നിട്ട് ബാക്കി സമയം ഫോൺ നോക്കിക്കോ അപ്പം കുറച്ചു നാളുകൾ കൊണ്ട് നല്ല അണക്ക് ഒരു വായനയോട്ട് ഒരു ഇത് വരും ഒരു എന്തൊക്കെ പരീക്ഷക്ക് പോയാലും എന്തൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റും മനസ്സിലായോ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം എതാണ് അറിയോ അതറിയായിരിക്കും
രക്തം കണ്ടുപിടിക്കാനോ
ക്ലോട്ടിംഗ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുനേ യു വൈറ്റമിൻ കെ
എല്ലാം വൈറ്റമിൻ ക ആന്നോ
ഞാൻ ഇതുവരെ പറഞ്ഞത് ഏതെങ്കിലും വൈറ്റമിൻ കെ ഉണ്ടായിരുന്നോ
എല്ലാം സി ആയിരുന്നല്ലേ
സി യും എ യും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാ പോട്ട്, സൂര്യപ്രകാശത്തിന്റെ ഇതിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന
വൈറ്റമിൻ ഡി ഡി
ദൈവമേ രക്ഷപ്പെട്ട് ഒരണോങ്കിലും പറഞ്ഞ് ഈ മദ്യപാനികളുടെ മദ്യപാനം മൂലമേ പ്രവർത്തനം തര തരവ തകരാറിലാകുന്ന നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗംമുണ്ട് എന്തുവാന്ന്പറയാമോ?
ഹൈപോത്തലമസ്
സെറിബെല്ലം
എന്തൊരു കൊസ്റ്റ്യനാ നിങ്ങളീ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക് അറിയാവുന്ന ചോദ്യം ചോദ
എന്നാ പോട്ടെ ആയുർവേദത്തിന്റെ ആയുർ വേദത്തിന്റെ പിതാവാരാ? ഇന്ത്യക്ക ഇന്ത്യക്കാരനാ
അയ്യ് സാൻഡ്രിക് ഗ്രഹാമ്പൽ
ചരകൻ എന്നാ പോട്ടെ പൽ ചരകൻ ചരകൻ ശുശ്രുതൻ ചരകൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പഴയകാലത്തെ യേശുവേ അന്നത്തെ ഡോക്ടർമാര് അതൊക്കെ അവൾക്ക് വല്ലതു അറിയാവോ
സോറി നമുക്ക് ഈ കളി നിർത്താം
ഈ ഒരു കൊസ്റ്റിനോട് ചോദിച്ചു നമ്മുക്കങ്ങ്നിർത്താംന്നാ ഞാനല്ലല്ലോ ചോദിക്കാൻ പറഞ്ഞേ നീയല്ലിയോ? പല്ലിൽ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ഭാഗത്തിന് പറയുന്ന പേര്?
ടീത്
എ ഇയ്യോ ഒ ഒ ഓ ഹു ഹു എന്റെ അമ്മേ കൊള്ളത്തില്ലെ എനിക്ക് അറിയില്ലേ ഇനാമൽ
ആ യെസ്
ആ അറിയാമോ?
ആ
എന്ന് ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൈക്ക ഉല്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ?
മൈക്കോ
മ മൈക്കല്ല മൈക്കാ
മൈക്കയോ
ആ
അത് എന്തു ആണെന്ന് പോലും അറിയാത്ത എന്ന എന്നോടാന്നോ ചോദിക്കുന്നേ
മമ്മി ഇന്ത്യ ആ കേട്ടോ
മൈക്ക എന്തുവാ?
എന്നാ പോട്ട് താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സ -ക്സൈഡ്, നൈട്രജൻ, കാർബൺ മോണോക്സൈഡ്
കാർബൺ മോണോക്സൈഡ്
എ
കാർബൺ മോണോക്സൈഡ്
മിടുക്കി അതേ ഒന്ന് എങ്കിലും ശരിയായിട്ട് പറഞ്ഞു
ബികോസ് ഐആം എ കെമിസ്ട്രി സ്റ്റുഡന്റ്
ട്ട് പെട്രോളിന്റെ ജലനപരിധി എത്രാ?
നിങ്ങൾക്ക് തലക്ക് സുഖം ഇല്ല
എന്നാ പോട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇൻഹിബിഷൻ ഫാക്ടർ എത്ര ശതമാനമാ?
എനിക്ക് തോന്നി നിങ് എന്തേരാ ബുക്ക് നോക്കിയാണ് ഈ ചോദ്യങ്ങൾ അടിച്ചു വിടുന്നത്
എൻ്റെ കൈ ബുക്കൊന്നും ക്കോന്നും ഇല്ല
എനിക്ക് അറിഞ്ഞൂടി ഞാൻ കളികില
എന്നാ വേറെ എന്തേലും പറ എന്നാ വേറെ എന്തേലും പറ
പുന്നപ്ര വയലാർ നടന്നത് ദി വർഷ അറിയാവോ?
ഇന്നലെ
അയ്യോ പുന്നപ്ര വയലാറൊക്കെ പണ്ട് ആദാമിന്റെ കാലത്താടി അഭിയേ
ഹൂ ഈസ്‌ അബിയ
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ്ട്രംപേ വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പി ച്ചത് ആരെയാ ഇന്ദിരാഗാന്ധി കൽപന ചൗള സുനിത വില്യംസ് പാൽ ങ്കാരി മാതാ സുനി സുനിത വില്യം.
ബാക്കി മൂന്നും എനിക്ക് അറിയാത്തെയ അറിയുന്നായിരുന്നു
ആന്നോ മിടുക്കി എന്ന ഒറ്റ ക്വാസ്‌റ്റനൂട ചോദിച്ച് നമുക്ക് നിർത്താം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം സംസ്ഥാനം
കോട്ടയം
സംസ്ഥാനം കോട്ടയം ജില്ലയ കോട്ടയം ജില്ലയ നിന്നെ പഠിപ്പിക്കാൻ വിട്ട നിന്റെ മമ്മിയെ ഞാനൊന്ന് കാണട്ടെ ഈശ്വരാ എടീ വിവരം ഉണ്ടെന്ന് പറഞ്ഞ ട്ട് കാര്യല്ല അതിനാണ് പറയുന്നത് വല്ലപ്പോഴും പത്രം എടുത്ത് ഒരു പേജ് നോക്കണം സമ്പൂർണ സാ സാക്ഷരത നേടിയ സംസ്ഥാനോ ചോദിച്ച ജില്ലയല്ല ചോദിച്ചത്
ആ കേരളം കേരളം ഹൗ മെിനി ടൈംസ് ഐ ടോൾഡ് യൂ
ക്കി യ്യോ എന്റെ പൊന്നേ എന്റെ പൊന്നെ ഞാൻ നിർത്തി മോളെ നിന്നോടുള്ള ക്വസ്റ്റ്യൻ ചോയിപ്പ് മോൾ വേറെ എന്തെങ്കിലും പറ
ഞാൻ ചോദിക്കട്ടെ ഹു ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ
ഊ ആരാ
യു ഡോണ്ട് നോ?
നരേന്ദ്ര മോദി
അയ്യോ തെറ്റി
ആരാ?
നരേന്ദ്രമോദി അല്ല പ്രൈം മിനിസ്റ്റർ ആ ശരിയ ശരിയാ
അതുപോലും അറിയ ത്തളാന്നെനിക്കറിയാം. മുഖ്യമന്ത്രിയാരാന്ന റിയാവോ?
ആ
രാ
പിണറ അല്ല വി ഡി സതീശൻ.
ഓ സന്തോഷം ദൈവമേ യേശുവേ വി ശിശു വി വനിതാ ഓ ഷി ആരോഗ്യമന്ത്രി ആരാന്നറിയാവൊ അയ്യൊ മിടുക്കി രണ്ട് പോയിന്റ് മേടിച്ചു ഇത്രം സമയത്തിനടുത്ത് സന്തോഷമായി
താങ്ക് യൂ
ആ പഠിക്കാൻ വിട്ട സമയത്ത് ശരി ശരി ഓക്കെ
ബായ്